ആഹ് അസ്സലാമലൈകും
വലൈക്കും സ്ലാം എന്തൊക്കെ വിശേഷം
സുഖായിട്ട് പോണു
ഭക്ഷണം കഴിച്ചോ
ഇല്ലേ കഴിക്കാന് പർപ്പെട്ണള്ളു
ആഹ് ത്ര നേരായിട്ടോ
ഞങ്ങൾ ചെറിയരു ജോലിയിലാണ്
ആഹ് എന്തേലും വർക്ക് ണ്ടോ
ഇല്ലേ, അടക്ക, വർക്കുണ്ട്, അടക്ക, അങ്ങനെ, പൊളിച് കുത്തർന്ന്കാണ്ട്
ആ, ആ, ശരി,
ഇല്ലേ, ഞങ്ങക്ക്, ങ്ങനെ, വണ്ടയില്
ആ, അങ്ങനെ
അങ്ങനെയൊക്കെ,, ണ്ട്, വാണം, പറഞ്ഞ, ഓൽ, ഇറകിതരെ
ആ, അപ്പൊ, ങ്ങനെ, ഓരോ, ചാക്കാണോ
ഏ
ഓരോ, ചാക്ക, ടക്കയാണോ
ചാക്ക്, ഒരു, നാല്, ചാക്ക്റകും, പൊളിക്കും, കിലോന് പത്തോ, പന്ത്രണ്ടോ, ചിലോര്, പതിനഞ്ച് , പതിനാല്, തരുന്നോലുണ്ടാകും അങ്ങനെയൊക്കെയാണ്,
ഇല്ല, ഇവിടെ, ഞങ്ങ, ഇരച്ചി, നാത്തൂമാര, മുത്തഛികളും, അങ്ങനെയൊക്കെ
ആ, ആഹ്, അ, ശരി, ആ, നല്ല, രസമായിരിക്കുമല്ലോ, നല്ല, അപ്പൊ, വീട്ടത്തെ, ജോലികൾ, ചെയ്യാനോ
വീട്ടിത്തെ, ജോലിയും, ചെയ്യും, രാവിലെ, മുതൽ, വീട്ടത്തെ ജോലി, ചെയ്യും, അതിൻ്റെ, ഇടയിലൊന്ന്, വന്നിരിക്കും, പിന്ന, പോയി, അകം അടിച്ച് വാരും ആ, കാഴ്ച , പിന്നും, വന്നിരിക്കും, അങ്ങനെ, അങ്ങനെ, എടുക്കും, ഇതിപ്പോ, ജലദോഷം, പനി പൊക്കെ കേട്ടപ്പോ, വല്ല ഉഷാർ, കമ്മി, ഇല്ല
ആ
അതേ, ഞൾങ്ങനെ, പൊളിച്ചും, ചിലപ്പോ, അല്ല, അവന, അവന, പേരില്, ഇറക്കും, ചിലപ്പോ, ഇവിടെയുള്ളത്, ഇവിടുന്ന് പൊളിച്ചും ചെയ്യും ഇവിടെ, അവിടുത്തടി, വന്ന്, പൊളിച്ചാ, നമ്മൾ, അതിനായിട്ട്, മെനക്കെട്ട്, വരഞ്ഞോ
ആ
, അവനെൻ്റെ, ജോലിൻ്റെ, ഇടയിൽ, കൂടെ, വന്നിരന്ന്ങ്ങങ്, പൊളിച്ച
ആ, ആ
അങ്ങനെയ, ആർന്ന്കണ്ട്, ഒലോകെപിന്നെ, നമ്മുക്ക്, അവിടെ, ഇറക്ക,
അവവിടെയൊക്കെ, കയ്യുങ്ങും, തോട്ടായിരിക്കൂല്ലേ, കൂടുതലും
ആ, കവുങ്ല്ലത്, ഇവിടെ, ഞങ്ങ, ഞങ്ങൾ, എനിക്ക്, ഏറിയാലും, കവുങ്ങൊന്നും, ഇ, പക്ഷെ, കൊറച്ച്, വിട്ട,, എടുത്ത കുറച്ചേ, ഒരു രണ്ട്, കിലാമിറ്റ, മൂന്ന്, , കഴിഞ്ഞ, വേനൽക്, ഒക്കെ ഉണക്കിപ്പൊടിച്ചിനത് പൊളിച്ചാന, ആളുണ്ടെങ്കിൽ ഓൽ ഇങ്ങനെ, കൊണ്ടൊന്നരും, ഗുഡ്സിൽ
ഉണങ്ങിയതാവൻ, പെട്ടെന്ന്, പൊളിക്കാൻ, കഴിയോ
ആ, പില്ലേ, അങ്ങനെ, പെട്ടെന്ന്, പടക്കൊന്നുമില്ല, നമ്മള, മെഷീൻുണ്ട് കയോണ്ട്, കൊണ്ട്, കൊടുക്കണ, കൈയോണ്ട്, ആ ഒരു, പാരയാണ്, നമ്മൾ തേങ്ങ, കൊടുക്കണ, പാരല്ലേ ആ, പാ രൻ്റെ, അങ്ങത്തെൊ, ഒരു, പാര, ചെറുത്
ആ, ശരി, ആ, അപ്പൊ, പിന്നെ, കുറച്ചുകൂടെ, ഒരു
ആ, കൊറച്ചൂടെ, ആ, ഈ, കുത്തി, അട എന്റെ, ഉള്ളൊക്കൊ, ഒന്ന്, കത്തിപോവിലല്ലോ,, അങ്ങനത്തെെ, പാരനോട് പൊളിച്ച്കണ്ട്, നമ്മ, കത്തിയൊണ്ട്, ഇട്കാ
ആ, ആ, ശ വേറെന്താ, ഭക്ഷണം, കഴിച്ചിട്ടുണ്ടാവടില്ല
ഭക്ഷണം കഴിച്ചിട്ട് ആ ചോറ്ന്നു.. അവിടെ ഭക്ഷണം കഴിച്ച സ്പെഷല്ന് പറഞ്ഞാല്... അങ്ങന സ്പെഷ്യലൊന്നും ഇല്ല ചിക്കൻ വാങ്ങി കറി വെച്ചിട്ടുണ്ട്.. പിന്നെ വഴുതന ഉപ്പേരി വെച്ചിട്ടുണ്ട് അതന്നെ അത്ര തന്നെ ഉള്ളൂ വേറൊന്നുംല്ല... സാദാ ചോറും അവിടെ എന്താണ്..
ഇവിടെ മീനും എറച്ചിഒന്നുംല്ല.. സാധാ ചോറും മത്തന കൊണ്ട് കറിയും പയറൊണ്ട് ഉപ്പേരിയൊക്കെണ്.
മീനൊക്കെ ഭയങ്കര വിലയാണ്പ്പളേ.
ആഹ് മീനൊക്കെ ഭയങ്കര വിലയാണ് മീനൊന്നുംവാങ്ങൂല അതേ പിന്നെ മീനോട് വലിയ ബസ്ബണ്ട്നോന്നും വല്ല്യ മീ ഇഷ്ടല്ല.
ആഹ അതൊണ്ട് പിന്നെ ഇവിടെ മീനും ഇറച്ചിയും ആ ഇവിടെ ഇവരൊക്കെ മീനും ഇറച്ചി ഇല്ലാതെ ഭക്ഷണം കഴിക്കൂല്ല.
ആഹ ആഹ മീനും ഇറച്ചി ച്ചൊക്കണ്ട ണ്ടായാൽ എന്നൊരു പണിയാ
പണിയാണ് സംഭവം നല്ല പണിയാണ് പക്ഷെ ഇവർക്കൊന്നും കുട്ടികൾക്കെ ഒന്നും ഭക്ഷണം ചോറെ ഇറങ്ങൂല എനിക്ക് ഇഷ്ടം പച്ചക്കറി തന്നെയാണ് ട്ടൊ ഞാൻ പച്ചക്കറി കൂട്ടാൻ എനിക്ക് ഇഷ്ടം. ഞാന് ബീട്രൂട്ട് അതേപോലെക്യാരറ്റ് അങ്ങനെയൊക്കെ ഉപ്പേരിണ്ടങ്കിൽ അത് മാത്രം. മാത്രം കൂട്ടി ചോറ് കഴിക്കും. പക്ഷേ ഇവർക്ക് കുട്ടികൾക്കൊന്നും അത് പറ്റൂല ഒര്ക്ക് ഇറച്ചി കറിയോ അല്ലെങ്കിലിൽ പൊരിച്ചതോ
അത് ഇവിടെക്കെ അങ്ങന തന്നെ കുട്ടിക്കെന്താങ്കിൽ ഇറച്ചിയൊ മീനോ ണ്ടാ ന്ന് ചോയ്ച്ചും. ഞങ്ങൾക്ക് ഇവടെ ചിലപ്പോൾ ഉപ്പേരി ഉണ്ടെങ്കിൽ ഇപ്പോ പയറുപെ പയറും കൈപ്പങ്ങ ഉപ്പേരി മത്തൻ കറി സം ച്ചമ്മന്തി അല്ലെങ്കിൽ പപ്പടം ണ്ടെങ്കിൽ പപ്പടം ഉണക്കമീൻ ഇണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ലാ. അങ്ങനെ അപ്പം വേം ചോറ് പരിപാടി ഉ പ്പേരിക്കത്തെ
ഞങ്ങൾ ആരും കൂട്ടുല പച്ചേ ഉണക്കൽ പിന്നെ ഇൻക്കും കുട്ടിയക്കൊന്നും ഇഷ്ടഇല്യ എന്റെ ഹ ഹസ്ബന് ഇഷ്ടട്ടോ ഉണക്കൽ ഇണ്ടായ മതി. കുറച് ചോറെയ്ക്കാന് ഇഷ്ടല്ലാ അത് കാരണം വാങ്ങലില്ല.
മ് ഓരോർ മീനൊക്കെ ചെലൊൽക്ക് നല്ലോ വേണം ഇല്ലാതെ തിന്നൂല അങ്ങട്ട്. കുട്ടികൾക്ക് നല്ല ഇഷ്ടാ മീന് പക്ഷെ ഓല്. ഏ് എത്തപ്പ തെന്നും വാങ്ങ മീൻ മീ മറ്റേത് ഉപ്പരിയും ത്ക്കെ ആയാൽ വേം പണിയ്ച്ച അടുക്കളിതെ. ഇത് മീൻ വരാണ്ടല്ലോ മീൻ വരാണ്ടല്ലോ കാത്ത പണിന്നെ തീരുല.
പണി തീരൂല പക്ഷെ കുട്ടികൾ ഭക്ഷണം കഴിക്കൂല അതാണ്.
ഉം ഒൽക് തന്നെ അങ്ങനെ ശീലായി മീന ഇല്ലാതെ അങ്ങനെ ആദ്യേ മീൻ ഇവിടെ കൂട്ടൂല. മീൻ കൂട്ടാത്തെലെണ് അധികം പേരുവിടെ.
ഉം
ഞാൻ വന്നാ അന്നേ നാതൂനും ഇമ്മ അവർക്കൊന്നും മീനെ ഇഷ്ടല്ല.
മീൻ പറ്റൂലെ.
ഞ ഞാനൊക്കെ വന്ന എന്റെ വീട്ടില് ഒരു ചിക്കൻ കൂട്ടും അതന്നെ. ത്തിരി പിസ്ക്കി ഹസ്ബൻട്ടിന് പിന്നെ വല്ല്യ ഇഷ്ടല്ല അങ്ങനത്തെ ഒരു പണ്ടാരിയാണ് അപ്പ പിന്നെ അങ്ങനത്തെ. കണ്ടിട്ടെന്ന പള്ള നറയുന്നോല. തിന്നാന്ന് മാണ്ടിയരൂല...
ആ് അതാ കണ്ട് ആഹ് ണ്ടാക്കിതന്ന് ട്ട് ണ്ട് തിന്നാൻ വേണ്ടിരൂല എവിടെയാണ് മറ്റേ ഹോസ്റ്റലിൽ അങ്ങനൊക്കെയണോ പണ്ടാരി.
അല്ലേ ഇവിടെ നാട്ടിലന്നെ ഹോട്ടലിലേക്കെ.
ആഹ ഹോട്ടല്ല് ആഹ ആഹ ആഹ ശരി..
പിന്നെ മസ്ബൻ ഇല്ലേ അവിടന്ന് എത്തും കൊണ്ടരൂല. അവനാത്തെ പണിക്കൊക്ക കണ്ടട വെച്ചണ്ടാക്കി പോര ചെജ്ജ
ആ ഓല് മറ്റേ അർബി കോളേജിൽ പഠിപ്പിക്കയാണ്
അറബി കോളേജിലോ
ആ ആ
ആ
കുട്ടി എത്ര ആളുണ്ട് കുട്ടികള് ആ ഇപ്പ നാലാളാണ് ചെറിയ കുട്ടികളാണോ
അല്ലേ ചെറുത് പറഞ്ഞാൽ വലുത് ഒമ്പതാം ക്ലാസില് പിന്നെ അഞ്ചാം ക്ലാസ്സ് നാലാം ഒന്നാം ക്ലാസ് രണ്ടര വയസ്
ആ ഇന്റത് വലുത് പത്താം ക്ലാസ് രണ്ടാമത്തെ എട്ടാം ക്ലാസ് മൂന്നാമത്തെ അത്തെ മൂന്നാം ക്ലാസ് ചെറുതിന് ഏ രണ്ട് വയസായിട്ടില്ല
ആഹ് ചെറുതിന് രണ്ടര വയസൊക്കെ ഒരേ തന്നെല്ലേ
ആഹ് അതെ പിന്നെ ചെ എന്ത്
ഇന്ന അത് എനക്ക് ഒരു പെണ് വലുത് പെണ്ണ് ബാക്കിന്റെ അടിയിലൊക്കെ ആൺകുട്ടികള്
ആഹ ഇത് വലുത് രണ്ടാണോ ചെറുത് രണ്ട് പെൺകുട്ടികളും
ഉ ഏ ഒരു പെണ്ണോ അതോ രണ്ട് പെണ്ണോ
ചെറുത് രണ്ട് പെണ്ണ് മൂന്നാമത്തും നാലാമത്തും പെണ്ണ് ഒന്നാമത്തും രണ്ടാമത്തും ആണ്
ഏ
പിന്നെ എന്തപ്പ കുട്ടികളൊക്കെ വീട്ടിലില്ലേ
പിന്ന എന്നൊക്കെ ഉണ്ട് ഓല ഉണ്ടായതു കൊണ്ടാണ് പണി കഴി ഇതാത് അവർക്ക് നേരത്ത് കാലത്തിനും മറ്റേ രാവിലെ സ്കൂൾ പോയാൽ മതില്ലോ നേരം നോക്കിയാ മതിയല്ലോ
ആ ആ ഇന്റെ രണ്ട് ആൺകുട്ടികൾ ലാ പഠിക്കുന്നത്
എത്
കുട്ടികൾ വലിയൊരു രണ്ടാളും ഹോസ്റ്റലിലാണ് പഠിക്കുന്നത് ഓനപ്പ പഠിക്കുന്ന കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത് പത്തിലും എട്ടിലും
അ നിന്ന് പഠിക്കേ കാരം
ആഹ് അവിടെ നിന്ന് പഠിക്കയാണ് ഒത്തു ആ ഇവര് എന്നാ വരിക ആഴ്ചയിലാ വരിക മറ്റ് കുട്ടികൾക്ക് മാസത്തില ലീവിന് മാസം നാല് ദിവസം ലീവ് ഉണ്ടാവും മൂന്ന് ദിവസം ലീവ് ഉണ്ടാവും
ഉം
ആ ഒരു വിധം
പിന്നെ എന്താ വൈകു നേരത്തിന് കടിയൊക്കെ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കണോ
ഇല്ല അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല സ്പെഷ്യലായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തോന്നിയാ ഉണ്ടാക്കും അല്ലാതെ ചായപരിപാടി ഒന്നുമില്ല
കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ഉണ്ടാക്കിക്കാരല്ലേ
ഇല്ല ഹസ്ബൻഡ് ഒക്കെ ഉണ്ടാകുമ്പോ പിന്നെ ഓലിക്ക് ഒരു പുറത്ത് നിന്ന് എന്തേലും കടി വാങ്ങിക്കൊണ്ടുവരും അപ്പൊ ഒരു പുതിയ എല്ലാരും വീട്ടില ഉണ്ടാവുമ്പോ മറ്റേ കുട്ടികൾ എല്ലാവരും ഉണ്ടാവുമ്പോ ഒരു ഭൂതിയാണ് അപ്പൊ അങ്ങനെ ചായ ഉണ്ടാക്കും അല്ലാതെ ഞാനും കുട്ടിക വര ചെറിയൽ മാത്രം ചായയ ഒന്ന ഉണ്ടാക്കൂല കുട്ടികൾ ഞങ്ങളാരും ചായ കുടിക്കലില്ല
ഏ ചായ എടുക്കാത്ത ആർക്കാരാഞങ്ങക്ക് വൈകുന്നേരം ചായ ഒന്ന് കിട്ടണം
ചായക്ക് നിർബന്ധല്ലേ ണ്ടാക്കല് എന്തേലു കടി ഞാമ്പറ ഞ്ഞില്ലേ അതേപോലെ എന്തരു കടിണ്ടെങ്കിലൊക്കെ അപ്പൊ ഒന്നും ഉണ്ടാക്കൂലെ? കുട്ടികൾക്കൊന്നും ചായ കുട്ടിളൊന്നും ചായുടിക്കൂല ഒല് കടിന്നിട്ട് പച്ചെള്ളം കുടിക്ക
തന്നെ
രാവിലെ ആ മദ്രസ പോകുമ്പോ മാത്രേ ചായണ്ടാക്കൊള്ളൂ. പിന്നെ ചായണ്ടാക്കൂല.
തെ അയെങ്ങനാ കണ്ണ വിചാരച്ചയുടെ വൈകുന്നേരം ആവുമ്പാ കട്ടൻ ചായങ്ങട്ട് കിട്ടീട്ടില്ലെങ്ങിരു പറുത്യേടാ. ഉം
ആഹ് ന്ന വിടങ്ങനെൊന്നും ഇല്ല വടെ കട്ടച്ചായൊനെ വ വിടെ രാവിലെ കുട്ടൃൾക്ക് മദ്രസ് പോകുമ്പോ ഒരു പാൽചായ വാണം. അത് ബിസ്ക്കറ്റ് കു ത്തിന്നാ മാത്രം ചായ കുടിക്കൊന്നുല്ല.
ഏ ഞാൻ രാവിലെ പോക രാവിലെ മദ്രസക്ക് പോകുമ്പ ബിസ്ക്കേറ്റാ തിന്നാ?
ആ രാവിലെ വല് ഈ ആറേകാല്ന് മദ്രസേ പോണം. ബിസ്ക്കറ്റും ചായിം കുടിച്ചിട്ടാണ് പോവ. പിന്നെ എട്ടര ആവുമ്പോത്തിനും വിടും പിന്നെ വന്ന് ചായിം കടിം കുടിച്ചിട്ട് കുളിം കഴിഞ്ഞ് മാ സ്കൂൾക്ക് പോവും.
ഉം എ ഇവിടെ രാവിലെ ഇവടെ മദ്രസണ്ട്. ഇൻ്റത് പോണ തൊന്ന് ആറണിക്ക് എയണിക്ക്. ഒന്ന് ഏഴണിക്കും പോകും പിന്നെ ആ ഏ ഒന്നാം ക്ലാസ് ഏഴ് മണിക്ക് പിന്നെ ഒന്ന് അഞ്ചാം ക്ലാസ്സും ഏ ഏ ഒമ്പതാം ക്ലാസ്സും ണ്ട് എട്ടാം ക്ലാസ്സുണ്ട് അത് രാത്രിയാണ് മത് സ്കൂള് വിട്ട് വന്നിട്ട് അഞ്ച് അ അ ആറരക്ക് പോവും.
ആ ആ ഇവിടെന്നാ നേരത്തേ എല്ലാർക്കും പ്ലസ് ടു വരെ ണ്ട് മദ്രാസ ഇവ്ടെ പ്ലസ് ടു വരെ മദ്രസണ്ട്. ആ പ്ലസ് ടു വരീം ഒര് ഒരു നേരം തന്നെ ആറേകാലാണ് ആ ഇവിടെ പ്ലസ്ടു വരെയുള്ള കുട്ടികൾക്ക് ഒന്നു മുതൽ പ്ലസ്ടു ല്ല ഒന്ന് വരെ പ്ലസ്ടു വരെള്ള കുട്ടി ട്ടികൾക്ക് ഒറ്റ നേരം മാത്രം. രാവിലെ ആറെ കാല്ന്നെല്ലാർക്കും. സ്കൂൾ പിന്നെ എട്ടേ എട്ടര എട്ടേകാലാവുമ്പോ ആ അങ്ങനെയണല്ലേ ഇവിടെ പിന്നെ സ്താദാമാര് കൂടുതല്ണ്ട്. ണ്ട് തോന്ന്ണ് അത് കാരണം എല്ലാർക്കും ഒരേപലെണ്.
ഏ ആ അവിടുസ്താദ്മാര് കൂടുതലില്ലേ പിന്നെ ക്കൊപ്പാടെ രാത്രി ന്നിട്ട് നുസ് കുട്ടിയേൾക്കെത്താ ആറരക്കില്ല മദ്രസ്സക്കൊക്കെപ്പാടെ എന്നും അവർക്ക് കംപ്ലൈന്റെന്താ ആറര്ക്ക് ആറണി ആറേ ക്കാന്റെ മദ്രസക്ക് ആറ് ആറ് ആറര ആണ്ടി ത്താന് എന്ന് മീറ്റിങ്ങിന് പോയാ കുട്ടിയാള് നേർത്തെ നീച്ചൂലാന്നില്ല പരിപാ താ.
ആ അ ഇവിടെ ആ ഇവിടെ പിന്നെ ആ റേ കാലിന് മദ്രാസ തൊടങ്ങിയാല് എട്ടര ആ എട്ടര വരെ ണ്ടാവും. എട്ടരക്ക് വീടും അ കൃത്യ സമയത്തിന് മദ്രസ്ല് എത്തും വേണ ല്ലങ്കി പിന്നെ പൊറത്ത് നിർത്തു ഓല്ലേ പിന്നെവിടെ ഞങ്ങള് വണ്ടിയേൽപ്പിച്ച്ക്കാണ് രാവിലെ മദ്രസ് ക്ക് പോവാന് ചെറിയ കുട്ടികളായ കാരണം ആ എന്നാ ആയിക്കോട്ടെട്ടോ.
ട്ടെ